ഹലോ
ഹലോ ആഹ് എന്താണ് വിശേഷം ഹലോ ഹലോ
സുഖാണ് കൊഴപ്പൊന്നുമില്ല
ആഹ നോമ്പ്ണ്ടാ ആഹ കേൾക്കണൊക്കെണ്ട് പറഞ്ഞോ ആഹ് കേൾക്കണ്ടല്ലോ പണിയ പണികളൊന്നുംല്ല നോമ്പല്ലേ വൈകുന്നരാണോ പണി മ് മക്കളൊക്കെ ഇവിടെണ്ട് ഓരോരുത്തര് കളിക്കണ തോന്ന്
പിന്നെ ഇ പിന്നെ പണി നാ വൈ അറ്റൊന്നും നോക്കിട്ടൊന്നുംല്ല വൈകുന്നേരം നേട്ടൊന്നും നോക്കിട്ടില്ല ബാക്ക പക്കണ്ട്
ആഹ് ആ എല്ലാർക്കും നോബ്ണ്ടാവൂലേ
ആഹ് നോമ്പൊക്കണ്ട്
ആഹ മഴണ്ടാ അവിടെ
മഴ അന്നിപ്പോ വല്ലല് രാവിലെ ഒന്ന് പെയ്തു പോയി ഇപ്പ വെൽ കാണ് അപ്പൊ ഞാൻ ഡ്രെൊക്കെ ഒന്ന് വിരിച്ച്ട്ട്ക്ണ്
ഉം വടെ ഡ്രസ്സ് വിരിച്ചിടാ പോയിടുക്ക
അതനെ അങ്ങനെ തന്നെയ ഞാൻ കൊറച്ച് നേരം കാത്ത് നിന്നന്ന് പിന്നെ വെയിൽ കണ്ടപ്പോ ഞൻ ഒന്നണ്ട് കൊണ്ടിട്ട്
ആഹ്
അന്റെ ഒക്കെ പാട് കൊഴപ്പൊന്നുംല്ല പരേക്ക് പോയിന്ന പരേക്കൊക്കെ പോയിന്ന മുത്തചി
പോയിട്ടില്ല പെരുന്നാക്ക് പോയതാ ഇഞ് പോണം അങ്ങെ പോലല്ലോ
ഇപ്പാടെ പാട് സുഖല്ലേ
മാക്കുംപ്പക്കും കൊഴപ്പന്നില്ല സുഖന്നെ നിങ്ങൾ വീട്ടിൽ പോവലില്ലേ
ഞാൻ ആ കുറച്ച് ദിവസം മുന്നേ പോയി
ആഹ്
ഹലോ
ആഹ് ശരി അവള് വരിലുണ്ട് അവള് വീട്ടിലുണ്ട് ഇപ്പ ഞങ്ങ രണ്ടാളു അവളിപ്പ വീട്ടിലുണ്ട്
ആഹ ആ
ആ ഞങ്ങ രണ്ടാളും അവള് വന്നഴഞ്ഞ പിന്നെ ഞാനും പോവും ഇക്ക പോയി ജോലിക്ക് പോയിക്ക ഉം ആഴിച്ചയില്ലല്ലോ അല്ലെ വരല്ലള്ളോ ഇല്ലല്ല ആ
എവിടെണപ്പ എവിടെണ അപ്പ
ഉസ്താദായിട്ട് നിക്കല്ലേ
അപ്പ ആഹ ഉ ആഹ അങ്ങനെ ആഴ്ചയിൽ അല്ലെ വരുള്ളൂല്ലേ ഉം
ത്തില് രണ്ട് ലീവ് ആയിരിക്കും
ആഹ അങ്ങനെ വേറെന്തൊക്കെയ
വേറെ കൊഴപ്പൊന്നുമല്ല അങ്ങനെ പോവണ്ട് പിന്നെ എന്താ പരിപാടി
ഇന്ന് എന്തെങ്കിലുംക്കെ ഉണ്ടാക്കണം ഉണ്ട ഉണ്ടാക്കീട്ടില്ല ഒന്നും ഇന്ന് കൊണ്ടിട്ട അപ്പ കൊണ്ടരന്നുള്ള ഇന്നലെ പത്തിരിയും കറിയൊക്കെ തന്നെ പോരിക്കടിയും
ആഹ ആ ഞാൻ അങ്ങനെ
ജൂസ്
ഒക്കെ വെടി
ഉം ഒക്കടക്ക എ
അല്ലല്ല വീട്ടിലെല്ലാരുണ്ട് അനിയത്തി അനിയനും ഉപ്പയും ഉമ്മയും ഒക്കെ ഉണ്ട് മ്മ്
ഉ ഇക്കാന്റെ അനി അനിയനും പെണുങ്ങളല്ലേ
ആഹ് ഇക്കാടെ അനിയൻ പെണു
ആഹ ഇന്നലെ ഉണ്ടാക്കിയത് ഇയ് ആയിരിക്കും അല്ലെ പുറത്തൊന്നുംണ്ട് ആഹ അതെ
ഇ ആ ഇന്നിപ്പോ പത്തിരി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം ഇന്നാലെ ഒന്നും ചെയ്തില്ല അവൾ കുട്ടികളായിട്ടില്ല കല്യാണംപ്പ കഴിഞ്ഞിട്ടുള്ളു അഞ്ചു മാസായിട്ട് ഉള്ളു ആ പിന്നെ പോവയും ചെയ്തു
അ അ അ എത്രായില് കല്യാണം കഴിഞ്ഞിട്ട്
കായല്
ആഹ ആഹ് ആ അങ്ങനെല്ലേ വേറെ എന്തൊക്കെ ഇല്ല ആ നിങ്ങള മുത്തത്
ആഹ ഞാന മൂതത് രണ്ടാം ആ മൂത്തത് ആ അതെ രണ്ട് ആണ് കുട്ടി കൾ പെങ്ങന്മാർ ഒന്നുമില്ല ഇല്ലല്ലാ ഉം
ചെറുതി ചെറിയ മോനോട ചെറിയ മോനോടെ
സരി മോന നോടണ്ടി എനി ഇന്ന് അംഗനവാടിഇല്ല ല്ലോ ഇവിടെ കളിക്കുകയാണ് ഉം അപ്പൊ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം
ഉം എന്താ കൊടുക്കല്
അവന് ചോറ്ന്നെ കൊടുക്കല് ഉ കഴിക്കണ ഭക്ഷം തന്നെ കൊടുക്കും മന്ന നാല് വയസ ആവാനായി ഉം അ
ആഹ അത് പോയ അപ്പ ഇങ്ങോട്ട് വന്നീന്ന് പെരേക് വന്നി
ആ നാട്ടില തന്നെല്ലേ ആഹ പുറത്തു പോയിട്ടൊന്നുംല്ല
ഇല്ല മന്നാളാ പോയിട്ട് പിന്നെങ്ങണ്ട് ഒരു പൂക്കയിന്ന് സൗദിയക്ക് പിന്നെ കൊണ്ടെ പോന്നുന്നു പിന്നെ പോയിട്ടൊന്നില്ല
ആളിപ്പോ ഇവിടെ ഇണ്ട് ഇപ്പ ജുമാക്ക് പോകൻ വേണ്ടിട്ടുണ്ട് വന്നീന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല തിരിച്ച് വരലുണ്ട് ചോറ് ജോറൊക്കെ വെക്കണന്ന് ഇന്ന ഇപ്പോ തോമ്പല്ല അപ്പട് വന്നിട്ടില്ല
ആഹ ആഹ മള വീട്ടില അരല്ല അ എത്തി നക്കല്ല
ഇവിടെ അന ഒരു അനിയനും വൈഫ സ്ണ്ണങ്ങളും ഉണ്ട്
ആഹ എല്ലാരും കൂടി നിക്കുകന്ന് തോന്നണല്ലേ
ആഹ് അടെ അവിടെ എന്റെ വീട്ടില് അനസിമാരും ഇടത്തിയുണ്ട് അനസി ങ്ങളാരൊക്കെ എല്ലാരും വന്നിട്ടില്ല ആരക്ക ഇല്ല ഇ പോത്ത ഇല്ല അതക്കെ ഉണ്ടാക്കല തുടങ്ങിുന്നു പണി മാപ്പ വഴഞ്ഞിട്ടുള്ളൂ
അവിടെത്തന്നെ
ആ അവിടെ അടുത്തന്നെ
ആഹ
മക്കളൊക്കെ എന്തെയ്യുന്നു
മക്കൾ ഇതൊക്കെടന്ന് തല്ലല് കൂടിയിട്ടും കുത്തി മറിഞ്ഞിട്ടും കുറച്ച നേേരൊക്കെ ആ മറ്റേ കാർഡ ഇല്ലേ എന്താണ് ട പിന്നെ ആ ഒരു കാ കാ എന്താ കളി കളിച്ചു ഇങ്ങനെ കട്ടി ലൂണോ കാടും പിന്നെ അതൊക്കെ തന്നെ പോണണ്ടെങ്കി ആരെങ്കിലും പോണം ഏ ഫോണ് കൊടുക്ക കഴിഞ്ഞിട്ടാണ് ഫോണ് കൊടുത്താ ഫോണ്പ തന്നെ കുത്തിരിക്കും
ആഹ ഇവിടെ മോന അങ്ങത്തന്നെ പോണ് ഫോണ് കിട്ടിയ പിന്ന ഒന്നും വേണ്ട ചോറ്ന്ന
ഇതാക്കാനൊക്കെ നിന്നപ്പോ ഞാൻറച്ച നേരംും കു അ വേഗം കുടിച്ച് വേഗം കട്ട അയച്ചിട്ട് അു കറിന്റെ സ്ിരിടാനൊക്കെ ഉണ്ടായിരുന്നു ആക്ക ചിരിട്ട എട്ടാഴ്ട്ട കേയറി വരെ പള്ളക്കൊക്കെ പറഞ്ഞു ചെർദീിനാ അഞ്ചര ആറു വയസ്സാവണ് ആറു വയസ് ട്ടില്ലേ ഈ ഒക്ടോബർക്ക്റു വയസ്സ ആാവല്ലോ അപ്പൊ തിേത ഇൊ ഒന്ന് വി കട്ടഴച്ചിട്ട്റത്ത് ഇറങ്ങിയപ്പ പറ കുറച്ച നേം പോോണാവാൻ തരാം പിന്നെഞാ തെരുവിലിട്ടാന്ന് പറ കൊടുത്തൊണ്ട് വാങ്ങിയതാണ് ഇവര്ഈ പള്ളിക്കൊെ പോണവരൊക്കെ കേറി വന്നിട്ടേ തരുമ്പ ആള്ളൊെ ഞാനൻന്റെ മുന്നെ കുച്ച് കേറീക്ക അപ്പൊക്ക കൂടെ ഞാന വ് മെഷീൻർത്തിട്ട് ഇനിപ്പ അതടെ പാച്ചിട്ട അതും നാളക്കക്കും അതന്നെ ഉണ്ടാവും
ആഹ ഞാനും മിഷീൽിട്ട് ഉണക്കിയ തന്നെ എന്നിട്ടും ഉണങ്ങി കിട്ടണില്ല ഇപ്പൊ കൊണ്ടിടുമ്പത്തിനാണ്ട് മഴ പെയ്യ പുറത്ത തന്നെ നക്കാണ് ഇപ്പ
പുറത്തക്ക തന്നെ ഇന്നലെ ആന എങ്ങനൊയിാണ്ടൊന്ന ഇടും ഇങ്ങോണ്ടൊന്നും ഇടും അങ്ങനെും പിന്നെ ഓണം മറ്റത്തിട്ടോഓണങ്ങനെ ഒക്കൂല ഏത്
ആഹ
ആ
ആഹ അകത്തിട്ട ഒരു മണണോ
എനക്ക ഇട്ട്ുന്നല്ലിത്തു ആചാരി വണണം ശരിയന്നെയ
ഉം ഇ ഇങ്ങ എന്തെങ്കലും ചെയ്യണണ്ടോ വീട്ടില എന്തേലും പണി
ഇപ്പ ഒന്ന് ചെയ്യണ്യ ചെയ്തി ചെയ്തിീ വീട്ടില് വീട്ടിലെ ചെയ്തീന്ന് ചോറൊക്കെ വെച്ചോടുത്തീന്ന് ബിരിയാണി ന ചോറാങ്ങനത്തൊക്കെ ചെയ്ത കൊടുത്തി ഇപ്പൊ ചെയ്യണില്ല ആ അതൊക്കെ ചെയ്തീ ഇപ്പ വയ്യ വെയ്യാന്ന് പറഞ്ഞാല് നമ്മള് കണ്ടി ഇട്ടിട്ട് ഇതി വതെ കാലൊക്കെട അേഷം
ആഹ് ഇന്റെ പ വർക്കി തന്നെ പോണം അതാ പണിക്കക്ക് ചോറക്കാൻ പോലെന്നെ കല്യാണങ്ങൾക്കൊക്കെ കുപ്പ പോണ്ട്
ഏ ആ ഇന്ന ഇന്നെപ്പ ന മണി ഞാൻ നല്ലാം വെച്ച കൊടുത്തീന്ന് നല്ല ഞാൻ വെച്ച കൊടുത്തീന്ന് ഇപ്പൊ ഞാൻ വത്തലല്ല ഒന്നാമത് തടൊണ്ട് വെയ്യ എന്നേതും ചെയ്ത്ൊടുത്തി പായസം ഒക്കെ ഓർഡർ എടുത്തിട്ട് ചെയ്ത കൊൊടുത്തി ഹ ബ ഇൊ കണ്ട പറഞ്ഞിട്ട് കറി വെിക്ക തടിയണ്ട് നമ്മെ പേരെടുത്ത് പണിയെടുക്കാൻ വ അെ തർക്കടടി ഇല്ല
രാള ഉണ്ടെങ്കിൽ തിരക്കെടുത്ത് അതെല്ല പരയത്തും നമ്മള് നോക്കണം തരത്തൊക്കെ എടുത്ത് വരണം പിന്നെ ഈ വെറഗ
ആല്ലേ
ആഹ ഓരണ്ട് ഓരും ഇതേ പറഞ്ഞല് ഓരോക്കാണ്ട് കുട്ടിക പോയിട്ടുണ്ടെ അ ആരുണ്ടാവൂില്ല ഒരുക്കുതിെ ചെറിയ കുട്ടിയക്കെയി നമക്ക്സവും കാര്യങ്ങനൊക്കെകുമ്പോ നമു ബുദ്ധിമു് ഇപ്പ ഞാൻ പിന്നെല്ലല്ല ഏ കൊഴപ്പൊന്നുംല്ല ആഹ ആ അങ്ങനെ രണ്ടാംകൂടെ തന്നെയാണ് ഒക്കെ ചെയ്ത് പിന്നെ പറയാനൊന്നും ആരുുംില്ലല്ലോ ഒപ്പൊന്ന ഇല്ലല്ലോ ഞാന ക്ക് തീർക്കുന്നൊന്നും പറയാല്ല ഉള്ളത് പേഗാണ്ട് എടുക്കൂ രണ്ടാവും കൂടെ
ആഹ
ഉം ഓളരു പണി എടുക്കാണെങ്കിൽ എന്ന് ഇ പോള ഒന്നു തന്നെ എടുക്കൂല
ഞങ്ങള അങ്ങനെത്ത തന്നെ അവൾക്ക് പിന്നെ പാചകം വല്ലാണ്ട് അറിയന്നല്ലേ ആ ഇപ്പൊ വന്നിട്ടല്ലോള്ളോ
ഞാനും അങ്ങനത്തെരാ ഞാൻ അടുക്കളയക്ക് എടുക്കുയാണെങ്കില് ഞാനും അടുക്കളയക്കാണ് നക്കും അപ്പ ിച്ചോരും മറ്റ അടിച്ചോരും പിന്നെ പറ്റൂല ഇപ്പ വല്ലാതെ എന്താ വെച്ചാല് ഞാൻ ആ വണ്ടി ചട്ടിയ ശം തല താഴത്തിയിട്ടോ അങ്ങനത്തെ ഒരു പണിയന്നും നക്കാറില്ല കവളിന്റെ എല് പൂട്ടിട്ടേ അപ്പൊ പിന്നെ മറ്റടിച്ചോ അക അടിച്ചോലൊക്കെ കുളഞ്ഞ ചെയ്തിരുന്നു ഇപ്പൊ കൊറച്ച ഞാൻ ചെയ്യലുണ്ട് സ്ഊള് പോയാ അതൊക്കെ ഞാൻ ചെയ്യണ്ട് അപ്പൊ മിക്ക അടിച്ചു വരണെങ്കിൽ ആ അടിച്ചു വരും പിന്നെ തുടക്കം
എടുതാഴിഞ്ഞല്
ഞാൻ ചെയ്തു കൊടുക്കോ കറി മീൻ അങ്ങനത്തെ ഞൻന്നെ ഉണ്ടാക്കും പിന്നെ തിരുമ്പല ഒന്ന ആകെയാണ് അപ്പൊ ഇരുമ്പ
ആഹ സഹകരിച്ച എല്ലാം ചെയ്തനങ്ങനെ പ്രശ്നല്ല
എ
സഹകരിച്ചെല്ലാം ചെയ്യുന്നുണ്ടനിപ്പ
ആ കൊഴപ്പില്ല്യ ശരിയെന്നെ ചെയ്യന്നെ ഉണ്ട് ഇനിപ്പോ ഒര് ചെയ്തില്ലെങ്കി നമ്മള് ചെയ്യന്നെ
ആ ആ
അല്ലാതെ വേറെ മാർഗല്ല്യ നിങ്ങക്ക് വീട് നോക്കണ്ടാ
എത്തിട്ടുണ്ട് തർപ്പണി കയി ഉം ഒരു ചെറിയ സൗകര്യം ഇല്ല ഇവിടെ അടുത്തല്ല കൊറച്ച് പോണം
ഏ എന്താ മക്കളെ ഉണ്ടാക്കാണ്ങ്ങൊണ്ട് വിചാരിച്ച പോലണ്ടാവൂടേ പണിക്കാരും വരൂല അങ്ങനെക്കെ ആയിട്ടേ എന്നാ ആയിക്കോട്ടട്ടാനേ
ശരി ഞാൻ പിന്നെ വിളിക്കാം ആ ശരി ഓക്കെ